എന്താണ് പരിപാടി?
ഞാൻ ഇവിടെ ഇങ്ങനെ സ്റ്റഡീടൈം കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുവാ
നിങ്ങക്ക് സ്റ്റഡി ടൈം ഒക്കെ ഒണ്ടോ
ആ ഇന്ക്ക് സ്റ്റഡി ടൈം ഒക്കെ ഉണ്ട്. ‌
ആഹ് ഞങ്ങക്ക് അങ്ങനെ സ്റ്റഡി ടൈംഒന്നുല്ല വേണമെങ്കി ഇരിന്ന് പഠിച്ചാമതി വേണ്ടെങ്കിൽ ഇന്ന് പഠ അങ്ങനെ ഒരു ഇതാ
ആ ഞങ്ങളുടെ കോളേജ് മോശം കോളേജ എപ്പോഴും പഠിക്കണം.
ആണോ ഞങ്ങക്ക് അങ്ങനെ പഠി നമുക്ക് വേണോങ്കിപഠിച്ചാൽ അത് വേണ്ടെങ്കിപഠിക്കണ്ട നമ്മള് പൈസ അടക്കാനുള്ള അങ്ങ് അടക്കണം അത്രേള്ളൂ ഉം അവിടെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്
ഓ ഫുഡിന്റെ കാര്യംഒന്നും പറയാ തി രിക്കുന്നതാ നല്ലത്
ആ ഞാൻ നഴ്സിംഗ് പഠിക്കാ ഇയാളോ?
ഞാന് നേഴ്സിംഗാ പഠിക്കുന്നത് സെക്കൻഡിയറ് എവിടാ എന്താ ചെയ്യുന്നേ എവിടെ ഏത് കോളേജാ?
ഉം ഞാനിവിടെ ഹൈദരാബാദ്.
ഹൈദരാബാദോ ഞാനിവിടെ ബാംഗ്ലൂര് ഒരു കോളേജ്.
ആ എങ്ങനെ ഉണ്ട് അവിടെ അവിടെ എങ്ങനെ ഉണ്ട്? പുളിയാണോ അടിച്ച് പൊളിക്ക് എന്തൊക്കെയുണ്ടോ?
നല്ല രസമാണ് ഔട്ടിങ്ങും കാര്യങ്ങളുംഒക്കെ നല്ലതാണ്
ആഹ് എ എ എപ്പഴൊക്കെ ഔട്ടിങ് എപ്പഴൊക്കെ ഔട്ടിങ്
നിന്നാ ഇവിടെ രാവിലെ ഒരു ആറു മണി തൊട്ട് വൈകിട്ട് ആറ് മണി വരെ.
ആഹ് എപ്പഴാ എ ആഹ് ഞങ്ങക്ക് സൺഡേ ആ രാവിലെ രാവിലെ ഒരു ഏഴ് മണിതൊട്ട് ഒരു അഞ്ച് ആറ് മണി ആവുമ്പോ ഗേറ്റ് കേ കേറിയമതി
ഞങ്ങക്കൊ ഒ കെഴപ്പമില്ല ഞങ്ങക്ക് അറ്റൻസ് എടുക്കുമ്പം മാത്രം പുള്ളിക്കാരൻ മേളിലോട്ട് വരത്തുള്ളൂ. പിന്നെ പ്രശ്നംഒന്നുമില്ല അവരവര് അവരോടെഇതായിഅങ്ങനെ
ഇവിടെ സീനിയസ് ആണ് കുറച്ച് പ്രശ്നക്കാര്.
ഞങ്ങക്ക് സിംഗേഴ്സ് ഒന്നും അത്രകൊഴപ്പല്ല ഞങ്ങളുടെ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങളുടെ റൂമ് ഞങ്ങൾടെ റൂമില് ഞങ്ങടെ ഫസ്റ്റ് ഞങ്ങൾടെയ്യർന്റെകെ അപ്പം ഇവരി ഈ ഫോർത്ത് ഇയർസ് ഒക്കെ താഴെ ആണ് അപ്പൊ അതുകൊണ്ട് ഇവര് നമ്മളെ ഷൈൻ ചെയ്യാൻ വരത്തില്ല
ആ
ഉം ആഹ പോവാൻ പറന്നേ അവരിപ്പ ഇറങ്ങി പോത്തില്ലേ ആ ഫുഡ് കഴിച്ചു അവിടെ എന്നാ ഇന്ന് കഴിക്കാൻ?
ഇന്ന് ഞങ്ങക്ക് ഇവിടെ ഒരു ചിക്കൻ റൈസ് ആയിരുന്നു ചിക്കൻ റൈസ് ആയിരുന്നു കൊള്ളത്തില്ലായിരുന്നു
ആ ഞങ്ങക്ക് ചപ്പാത്തിയും പരിപ്പുംആയിരുന്നു. ആഹ് ഞങ്ങക്ക് ചപ്പാത്തിയും പരിപ്പുംആയിരുന്നു അത് മൂന്നെണ്ണമാണ് കണക്ക്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ നമ്മൾന്ന് ഇട- ഈ ചേട്ടൻ്റട്ത്ത്ന്നും ചോദിക്കുബം ത്തരും. ഉ അങ്ങനോരിത് ഉ പിന്നെ ഫുഡ് കളയാൻ പറ്റില്ല കേട്ടോ ഫു ഏ എന്നാ
മെസ്സിലുള്ളവര് വിളമ്പി തരുവാണോ നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് എടുക്കുവാണോ ഫുഡ്
അല്ല ചപ്പാത്തിക്കാകുമ്പോ അവര് എടുത്ത് തരും.
ആ
പിന്നെ കറി നമക്ക് ഇഷ്ടള്ള നമ്മക്കെട്ക്ക
ഓ വൈകിട്ട് ചായക്കെ കഴിക്കാനൊക്കെ എന്തെങ്കിലും തരോ അവര്?
ആ ചാ ഒരു ബൊള്ളി ചായേം ഒന്നിനകത്ത് പാലും വെച്ചേക്കും നമ്മൾ ചെന്ന് എടുക്ക എന്നിട്ടാണ കേക്ക് ക്കൊ എന്തെങ്കിലും ഒന്ന് കാണും ചിലപ്പോ ബിസ്ക്കറ്റ് ആയിരിക്കും ചിലപ്പോ കേക്ക് ആയിരിക്കും. ഞങ്ങൾ അതെടുക്കാൻ ആയിട്ട് മാത്രം പോവും.
നാട്ടിലെവിടായിട്ടാ വെരുന്നേ
ഈ നാട്ടിഞാൻ കൊല്ലത്താ എ വിടെയ
ഇന്റെ അമ്മ വീട് കൊല്ലത്താ
ആണ്ടോ കരുത്തി എവിടെയാ
കൊല്ലം പുനലൂരന്ന് കേട്ടിട്ടില്ലേ
ആഹ് പൊല്ലൊന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല സ്ഥലത്ത് അത് പക്ഷെ എനിക്ക് അറിയാം നമ്മുടെ കൊല്ലം ജില്ല ആണ് ഇയാള്
കായലിലൊക്കെ വന്നിട്ടുണ്ട് മണ്ടുതിർത്ത്
ആ ഞങ്ങളും പോയിട്ടുണ്ട് എനിക്ക് എങ്ങനെ ഇപ്പൊ ഒത്തിരിനാളായി ഒത്തിരി വശങ്ങളായല്ലോ അങ്ങനെയൊന്നും പോവില്ല. യാളെവിട്യ വീടെവിട്യ വിടെവിട്യ
പത്തനം പി
പത്തനംതിട്ട ആ മറ്റേ ക്ഷേത്രത്തിന്റെ അടുത്താണോ? മറ്റേ ആഹാ... ! ശബരിമല ആഹാ ആഹാ, ക്ഷേത്രത്തിന്റെ അടുത്താണോ?
അല്ല എനിക്കഅവിടുന്ന് കൊറച്ചു ദൂരം പോണംഞാൻമറ്റേ ആനക്കോട്ന്നൊക്കെ കേട്ടിട്ടില്ലേ
ആനെക്കൂടി ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ നമ്മള് യൂട്യൂബ് ലാ ഇൻസ്റ്റയിൽക്കെ ഇങ്ങനെ പത്തനംതിട്ട ടെ റീൽ കാണുമല്ലോ അപ്പം ഇങ്ങനെ സ്ഥലങ്ങളുടെ പേര് ഇങ്ങനെ എന്നാ കേൾക്കാൻ വയ്യ സ്റ്റെക്ക് ആവുന്നടാ റേഞ്ചിന്റെ ഇതാണോ
ആന്ന് തോന്നുന്നു കൊട്ടവഞ്ചി സവാരി
ആഹ് ഞാൻ കേട്ടിട്ടുണ്ട് ആഹ്
ആ അവിടോക്കെ ആയിട്ടാന്റെ വീട് വരുന്നത്
ആണോ എനിക്ക് കൃത്യായിട്ട് അറിയത്തില്ല ഞാൻ കേട്ടിട്ടുണ്ട് ഇൻഷലൊക്കെ ഞാനഅങ്ങനെ വീട്ടങ്ങനെങ്ങും പോയിട്ടില്ല
ആഹ് നിങ്ങളെ അവിടെ ഫ്രഷ് മീന് കിട്ടത്തില്ലേ കൊല്ലത്ത്
എന്ന ആഹ ഇവിടെ ധാരാളം കിട്ടും
ആ ഞങ്ങള ഇടക്ക് അമ്മയുടെ വീട്ടിൽ പോകുമ്പോ വാങ്ങിച്ചോണ്ട് വരാറുണ്ട്
ആണോ
ആ നല്ല ടേസ്റ്റ് ഫ്രഷ് മീന നമ്മള് ഇങ്ങനെ കറി വെച്ചിട്ട് തിന്നുമ്പയേ
ആ അതായത് ഞങ്ങളീ ഇവടെ ഷിപ്പ്യയാർഡിന്റെ അടുത്തൊക്കെണ്ടല്ലോ ഈ ബീച്ചിന്റെ ഷി ബീഫ് കിട്ടത്തില്ല ഈ ഷിപ്പിഹാ ഡിന്റെഒക്കെ അടുത്താണെങ്കില് നല്ല ഫ്രഷ് മീൻ അപ്പ തന്നെ കിട്ടും പിന്നെ ഒത്തിരി മീനൊക്കെ നമുക്ക് ലേലംഒക്കെ പറഞ്ഞ് വാങ്ങാം അപ്പൊ നല്ല പൈസ കൊറച്ച് ഇറിവ് പക്ഷെ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പം പൈസ ഭയങ്കര കൂടുതലായിരിക്കും
ആ വീട്ടിൽ ആാരൊക്കെയുണ്ട്
വീട്ടല് അമ്മയുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് ആന്റി ഒണ്ട് ആഹ് വല്യമ്മച്ചിയുണ്ട് അമ്മയുടെ അമ്മയുണ്ട് അനീത്തിയ ഉണ്ട് അങ്ങനെ ഉണ്ട് ഇച്ചിരി വലുതാ അവിടെയോ അവിടെ ആരൊക്കെണ്ട്
അമ്മയുണ്ട് അച്ഛനുണ്ട് പിന്നെ അച്ഛനുണ്ട് അച്ഛന്റെ അമ്മ അച്ഛന്റെ അച്ഛൻ ഹോ ഇത്രയും പേരോ
ആഹ ഭയങ്കര വലിയ ആൾക്കാരാണോ ഒത്തി പേരുണ്ടല്ലോ അപ്പൊ പൊളിയാണല്ലേ. മിസ് ചെയ്യുന്നുണ്ടോ വീടാരെ ഇവിടെ ഹോസ്റ്റ്ലിലോട്ടൊക്കെ വന്നപ്പോ മിസ്സ് ചെയ്യുന്നില്ലേ വീടാരെ
ആഹ് ശരിയാ എപ്പഴും മിസ് ചെയ്യും നമുക്ക് നോ ഫുഡ് വഴിക്കണമെങ്കിൽ ഇവരൊന്ന് ലീവ് തന്നാലേ നമ്മളെ മാറ്റ പറ്റ ഏഹ്
അല്ല നിങ്ങൾക്ക് അവിടെ ഔട്ടിങ്ങിനോപോവുമ്പോ കഴിച്ചൂടേ ഫുഡോന്നും.
ഔട്ടിങ്ങിന് പോകുമ്പോ ചില ടൈം ഫുഡ് നല്ലതായിരിക്കും ചിലയിടത്താണെങ്കിൽ ഭയങ്കര വില കൂടുതലായിരിക്കും
ആ ഞങ്ങൾ ഞങ്ങക്ക് ഇവ്ട്ന്ന് കേരളാ ഫുഡങ്ങനെ ചുരുക്കാ റെയിൽവേറ്റേഷനട്ത്തുണ്ടാെരു കേരളാ ഹോട്ടല് അവിടെ പോണം പക്ഷെ ഞങ്ങളുടെ കോളേജിൽന്ന് ഒത്തിരി ദൂരഉണ്ട് പാട്ട് കേക്കാൻ ഭയങ്കര പാടാ ആ നമുക്ക് ഔട്ടിങ് ടൈം ടൈമി പോയി വരാൻ പറ്റില്ല പക്ഷെ നമ്മള് നാട്ടിലോട്ടൊക്കെ പോകുമ്പോ ആഹ് ഇവിടെ മോളൊക്കെ ഒണ്ട് ഞങ്ങളങ്ങനെ പോ ഞങ്ങക്കങ്ങനെ ടൈം കിട്ടില്ലല്ലോ? അപ്പൊ ഞങ്ങള് വല്ല പാർക്കിലും ഇവിടെ ക്ക് തന്നൊയിരിക്കും പിന്നെ ഈ ഞായറഴ്ച മാത്രേ ഞങ്ങക്ക് ഔട്ടിംഗങ് ടൈം ഉള്ളൂ എടി സാധനങ്ങളൊക്കെ വാങ്ങണല്ലോ കോളേജി്നകത്ത് ഉണ്ടെങ്കിലും നമുക്ക് പുറത്തു പോയി വാങ്ങണം നമ്മടെ ഐസ്ക്രീമ ഒക്കെ കുടിച്ച്ന്ന് ഫോട്ടോയക്കെ എടുത്ത് ടൈം അങ്ങനെ തീരും പിന്നെ അതുകൊണ്ട് പിന്നെ അത്രെ ഇതൊന്നു ഇല്ല പിന്നെ നാട്ടി പോവാൻ സമയാവൊല്ലോ? അപ്പഴാണ് നമ്മള് ഉം അല്ല ഔട്ടിങ്ങിന് പോകുമ്പോ കരഡസിടാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ഹലോ ആ കേക്കാവോ ആഹ് ആഹ് ഞാൻ ച്ച് റൈഞ്ച് കട്ടായി പോയതോടാ ആ ഹലോ
ആഹ്
ആ ടൈം നോക്കിക്കോടേ ആഹ് ആഹ് പിന്നെ എന്നാ ഉണ്ട് വിശേഷം ആ പിന്നെ എന്നാ ഉണ്ട് വിശേഷം
പിന്നെയും പിന്നെ ഇങ്ങനെ നിക്ക് ഇന്നൊരു എക്സം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാ
ആന്നോ എങ്ങനെ എഴുതിയ എക്സാാം എങ്ങനെ ഉണ്ടായിരുന്നു
എക്സാം കൊഴപ്പന്നുല്ലായിരുന്നു. നല്ലതാണോന്ന് ചോയ്ച്ചാ പറയാൻ പറ്റത്തില്ല മോശമാണോന്ന് ചോയ്ച്ചാലും പറയാൻ പറ്റത്തില്ല രണ്ട് എടയ്ക്ക് നിക്കും
ആഹ് അതെന്നെ സത്യം പറ നീ പഠിച്ചില്ലേ
ഞാൻ അ പഠിച്ചതെല്ലാം പോയി ഞാൻ എഴതി വെച്ചുഠ നമ്മ പഠെല്ലാം പോയി എഴുതി കഴിച്ചു
ഉം ഏഴു ദൈപത്തിന്റെ ഉ
ടെൻഷൻ ആയി നോക്കുന്നുണ്ട് നമുക്ക്
അ അത് ശെരി ശരിയാ എന്താവോനോർത്ത് പേടിക്കണ്ട ഒക്കെ ശെരിയാവും
ഉം പിന്നെ നൈറ്റില് എന്തേ പരിപാടി
നൈറ്റ് ഇനി ഞങ്ങള് ഫ്രഷ ആയിട്ട ഇനി വന്നിട്ട് ഇനി ഫോണിൽ കളിക്കണം പിന്നെ അങ്ങനെയൊക്കെയള്ളത് പിന്നെ എനി എന്നിക്കൊരു ലൈൻ ഉണ്ട് ബോയ് ഫ്രണ്ട് ഉണ്ട് നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ നിനക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ.
ഉല്ല
അതെന്നാ നിനിക്കില്ലാത്തെ അത് നീ ചുമ്മാ കള്ളം പറയല്ലേ സത്യം പറയാ
മ് നോ നോ നോ എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല കുട്ടി
അതെന്നാ നീ ചുമ്മാ പറയാ ചുമ്മാ കളിപ്പിക്കാൻ പറയാല്ലേ. അത് പിന്നെ എല്ലാരും പറയുന്നതാ എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല ഇപ്പ എന്റെട്തന്നെ ആരെങ്കിലും ചെർ കുമാരി ചോയിച്ചാ ഞാൻ പറയില്ലേ ബോയ്ഫ്രെഡുണ്ടോ ഓ എന്നിക്ക അങ്ങനൊനില്ല വീടാരോക്കെ ച്ചോയ്ക്കുമ്പോ പറയുന്നൊന്നക്ക്
ഓ എനിക്ക് ബോയ് ഫ്രണ്ടില്ല ഇപ്പനമ്മള് പഠിത്തക്കാരി ആയോണ്ട് അതി
ഓഹ് പഠിപ്പിസ്റ്റാ അപ്പം നീ പഠിപ്പിസ്റ്റാല്ലേ.
ഒ നോ നോ നോണ പഠിപ്പിസ്റ്റൊന്നല്ലടി
ആഹാ ഞാനാണെങ്കി ആപ്പൊ അവനെ വിളിച്ച് അവനാണെങ്കി ഒറക്കഭ്രാന്തനാ ഉറക്കഭ്രാന്തനായതോണ്ട് ആ അതങ് കൊറ ഇപ്പം ഒന്ന് വിളിച്ച കഴിച്ചോ ഇന്ന് മാത മിസ്ച്ചറ് കൊതുന്ന തോന്നുന്നത് എനിക്ക അറിയത്തില്ല ഹലോ
ഹലോ ആളും നേഴ്സിങ്ങിനാണോ പഠിക്കുന്നേ?
ആഹ് അവരും നഴ്സിംഗന്നിയ വ പഠിക്കുന്നേ
നിങ്ങടെ കോളേജിൽ വേറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ എഞ്ചിനീയറിംഗ്
കോളേജാ വേറെ കോളേജാ എഞ്ചിനീറിംഗ ആല്ല നേഴ്സിംഗ തന്നെയാ ആഹ് അയാള് ബാംഗ്ലൂരിലാ പഠിക്കുന്നേ
ബാംഗ്ലൂരാ
ആഹ് അവന് ബാംഗ്ലൂരാ പഠിക്കുന്നെ കോളേജിന്റെ പേരെനിക്ക് ഒട്ടും മറന്നു ഇപ്പോ ഞാൻ ഓർക്കുന്നില്ല. പേര് എന്തോരു പേര് ആഹ് അവന ഏത് കോളേജിന്റെ പേര് ഞാൻ അവെ ഓർത്തോ ഒന്നുല ബാംഗ്ലൂരാ പഠിക്കുന്നെ ഞങ്ങള് ഒരു വർഷ ക്ഷ അത ഉള്ള റിലേഷൻഷിപ്പായിട്ടെ
ലോങ് ഡിസ്റ്റൻസ്സല്ലേ
ആഹ് അതെ ലോങ്ങ് ഡിസ്റ്റൻസാ
അപ്പൊ നിങ്ങളെങ്ങനെ കാണും
ഞങ്ങള് നാട്ടി പോവുന്ന സമയത്ത് അവൻ ഇവിടുന്നങ്ങോട്ട് വെരും എന്നിട്ട് ഞങ്ങള് രണ്ടും ഒന്നിച്ച് നാട്ടിലോട്ട് പോകും ഒക്കെചെയും. അങ്ങനെക്കാണ് അതേ ഉള്ളൂ പിന്നെ വിളിക്കല്ലോ വിളിക്കുന്നര് ആഹ് ശരി ശരി ഉം ശരി
എന്നതാടി സംസാരിച്ചേ ആഹ്